ആ കേക്കാലെ
ആ കേക്ണ്ട് കേക്ക്ണ്ട് എങ്ങനെ ഇണ്ടിന്ന് അടെ മഴക്കെ ണ്ടോ
ആ ഇന്ന് രാവിലെ തന്നെ എന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ
ആ ഇവിടെ അങ്ങനെതന്നെ നല്ല മഴയാ
ആ
അല്ലേലും എന്നും രാവിലെ മഴയാണല്ലോ പിന്നെ ഒരു പത്തുമണി പതിനൊന്ന് മണിയൊക്കെ ആവണം പിന്നെ അങ്ങോട്ട് ഒരു സമാധാനം ആവണെങ്കി
ആ ഇന്നലെ ഇന്നലെ ഉണങ്ങിട്ടില്ല ഇട്ട ഡ്രസ്സന്നെ ഇവിടെ ഇരിക്കണ്ട്
ഉം നിങ്ങള് അവിടെ എങ്ങനെ ഇപ്പൊ എവടെ ഒക്ക ഉണങ്ങാനനിട എവിടെ
ആദ്യത്തെ വീടിന്റെ കുറച്ച് ഭാഗം പൊളിക്കാത്തണ്ട് അപ്പൊ അവിടെങ്ങനെ മുറ്റത്ത് മുറ്റത്തല്ല നമ്മൾ അരു ഉണ്ടാവൂലേ മേ രത്തെ വീടിന്റെ അരുല് ഇടും അയല് കെട്ടിക്കയാണ്
ഉം പിന്നെ ശരിക്കൊന്ന് ഉണങ്ങി കിട്ട്
എന്താണ് ആ ആ അപ്പ അവിടെ അവിടെ ഔ ഒന്നാമത് അമ്മള് അരൂല് ഇടാതിരിക്കാ നല്ല ങ്ങള് മെഷീനിൽ ഇട്ട്ട്ട് കറക്കിയിട്ടെന്നെ എട് തൊടലക്കെ എന്താണ് ന്നാലും ന്നാലും ഒന്ന് ഫാൻൻ്റെ ചോട്ട് വീട്ടിലാണെങ്കിൽ ഒക്കെ ഉണങ്ങും ക്കണേ റൂമില് ചെറിയ ഓല് ആദ്യം കെട്ടീണെ അയലന്നെ ഇവിടെ ഇരിക്ക കടക്കണ്ട് അപ്പൊ അതുമ്മെടും ചെലത് എന്താണ് പിന്നെ ഞങ്ങള് ഹാളില് ഉം ഇന്നലെ രാത്രി ചെയ്തില്ലനമുക്ക് നാളെ ഇനി പൊറത്തൊണക് കാരണ പറഞ്ഞ കാരണം ഞങ്ങൾ ഇന്നലെ കിട്ടും ചെയ്തില്ല
ആ ശരി
നട്ട് ഫാൻ ഇട്ടെക്കും രാവിലെ വരെ ഫാൻ ഇട്ട് വെക്കും
ഉം അവടെ മൂത്തച്ഛന്റെ വീട് വലിയ വീടാ എല്ല എല്ലാർക്കും കൂടെള്ള സൗകര്യൊക്കെ ഉണ്ടോ
ഒറ്റ നല്ല വീടയാണ് രണ്ടു റൂമ് അങ്ങനെ ഓരോ ഇന്നലെ രാവിലെ ങ്ങളും കടക്കും ഒരു റൂമിൽ ഓലും കുട്ടികള് പിന്നെ ന്റെ രണ്ട് പെൺകുട്ടികളും ഓല ഓലക്ക് ചെർ മൂത്ത രണ്ട് ആൺകുട്യോളാണ് ചെറുത് പെൺകുട്ടിയാണ് അയിന്റെ രണ്ടാമത്തോളെ ൻ്റെ ഒരു വയസ്സിന് കൂടും ഓൾക്ക് പിന്നെ ന്താ ഏഹ് ഓല് മൂന്ന് പെൺകുട്ടികള് പിന്നെ ഹാളില് കെടക്കാ ചെയ്യാ ൻ്റെ വല്ല്യ മോനും പിന്നെ മു ന്റെ വലിയ മൂത്തച്ഛന്റെ വീട്ടിൽ ആരൂല ഓല് ഒറ്റക്കാണ് മരുവോളുണ്ട് മറ്റ് പിന്നെ മകളും ഓലും എല്ലാരും ഗൾഫിലാണ് അപ്പൊ മൂത്തച്ചിക്കങ്ങട് തൊണ ക്ക് പോവൂല്ലാള്
ഉം
ഉം ഓന് കൊറേ ആയിട്ട് അവിടെ തന്നേണ്പ്പം രാവിലെ ഉം താണ് സ്കൂള്ക്കോന് പോവാൻ വാണ്ടിട്ടോന് രാവിലെ വരെയ്യാ
ഉം അപ്പൊ ആ കുട്ടിക്ക് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാവൂലേ
പഠിക്കാനവന് പഠിക്കൊന അത്യാവശ്യം പഠിക്ക്ണ കുട്ടിയാണ് ഓന് എന്താണ് പ്പ കൊണ്ടോവും ഇപ്പ അധികം ഫോണിലൊക്കെല്ലേ പഠിപ്പും കാര്യവും അതുപോലെ പുസ്തകൊക്കെ എട് ത്ത്ട്ടന്നെ പോവാ ഇവിട്ന്ന് ഇതാത്ത ചീത്ത പറയും പഠിച്ചില്ലെങ്കിലൊക്കെ ഉം ഞ്ഞ് ബി ഫാമിനാണ് പഠിക്ക്ണെ
എല്ലാരും കൂടെ അങ്ങനെ അഡ്ജസ്റ്റെയ്ത് പോണൂല്ലേ
ആ അത്പോലെ
ഉം
പിന്നെ നാല് വേറിം നാല് ആൾക്കാര്ണ്ട് അഞ്ച് ആണുങ്ങളാണ് ആറാണും രണ്ട് പെൺകുട്ടിളാണ് ഇവിടെ
ഓ
ഉം
പെങ്ങമാര് ആഹ് വരവില്ലേ
ആ പെങ്ങമാര് വരവ്ണ്ട് ഇവ്ട്ത്തെ ഇവരെക്കെളയാ എളേമ്മ മരിച്ചിര്ന്നു പാടാ അനിയന്റെ കാര്യം അപ്പൊ വന്നീരുന്നു അപ്പം ദിക്കർ ഇണ്ടായിരുന്നു അയിന് വന്നിരുന്നു
ആ ഓലങ്ങനെ വന്ന് നിക്ക്ണ പ്രായൊന്നു അല്ലേയിരിക്കുല്ലേ വിരുന്നാർ
ഇല്ല ഓല്ന്റെ കല്യാണം കഴി കഴിഞ്ഞ പാടൊക്കെ ഒന്ന് വന്ന് പിന്നെ ഒക്കെ ഒറ്റക്കല്ലേ പിന്നെ അളിയന്മാർക്ക് ജോലിയൊക്കെള്ളാള്ക്ക് പറയണം അപ്പൊന്നും വരൂല
ആ
മ്
അത് ശരി
ആദ്യങ്ങളൊക്കെ ചെറ കേളക്ക അര് ഞാനോ എന്റെ കല്യാണം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തിലാണ് എന്റെ കല്യാണം കഴിഞ്ഞെ പത്താം ക്ലാസ് അന്ന് പത്താം ക്ലാസ് ഴിഞ്ഞ പാടന്നെ
ഏ അന്നൊക്കെ അപ്പൊ പതിനെട്ട് വയസ്സാവണന്നൊന്നുല്യാ
പിന്നെ ഇല്ലേ അന്ന് രണ്ടായിരത്തി പത്തിലാണ് എന്റെ എന്താണ് ഇത് കഴിഞ്ഞത് എസ് എൽ സി കഴിഞ്ഞത് ആ മാർച്ചില് പരീക്ഷ കഴിഞ്ഞു ജൂലൈയില് കല്യാണോം അന്നിങ്ങനെ പറഞ്ഞ ഞ്ഞിരുന്നു എന്ത് പാട ഇങ്ങനെ നിയമം വരും ട്ട് നെയ്മം വരുണ്ട് എന്നൊക്കെ അതി അന്നൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പോയി ഇല്ലെങ്കിലും മുപ്പത്തെന്നൊന്നും കെട്ടി എക്കണ്ട ആവശ്യം അത് ഞാൻ വിചാരിച്ചു ഉ അന്ന് പിന്നെ പഠിച്ചോന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടാ പിന്നെ പഠിക്കാന് താല്പര്യ നമ്മള് ക്ലാസ്സിക്ക് തന്നെ കുട്ടികൾ പത്താം ക്ലാസ് കുട്ടികൾ തന്നെ വരുമ്പോ ചെക്കന്മാര് ഇങ്ങനെ കളിയാക്കും അപ്പക്കെ നമ്മുക്ക് ആക്കുമ്പോ ഒരു ചമ്മലല്ലേ
കല്യാണം കഴിഞ്ഞ കുട്ടിയള് വരുമ്പോളാ
കല്യാണം കഴിഞ്ഞ് വരുന്ന കുട്ടികളുംങ്ങനെ എൻ്റെ ക്ലാസ്സില് രണ്ട് കുട്ടികള്ണ്ടായിരുന്നു അപ്പൊങ്ങനെ മ്മള ഇത് ഇങ്ങനെ കേൾക്കല അപ്പൊ ഞാൻ പറ ഞാൻ പോണില്ലാന്ന് ഞാൻ കഴിഞ്ഞിട്ടില്ലേ നമുക്ക് ധൈര്യം ത്തടെ പ്രസടുക്കന് പോവാണ് പിന്നെ ഇന്ന നാട്ട ഇട്ടക്കന്നെ കല്യാണം കഴിച്ചിരിക്കണ
അത് ശരി
ആഹ്
എല ലവ്മേരേജാ
അല്ലല്ല ലൗമേരേജൊന്നല്ല അപ്പൊ എന്താണ് എടുത്ത്ക്കണെ അപ്പ നമ്മളുംഅങ്ങ നമ്മള ആ സെന്റർകൂടന്നെ ങ്ങനെ പോണ്ടേ അതൊക്കണ്ട് ആലോയ്ച്ചപ്പ ബസ് സൊന്നും പോവൂലല്ലോ ഞങ്ങ ഞ്ഞങ്ങളതേനൊന്നും ഇപ്പൊക്കെ പിന്നെ ബസ്സും ഇതൊക്കെ പോക്കൊടങ്ങിയത്
എനിക്കൊക്കെ എന്നൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞയക്കാത്തോണ്ട് എനക്ക് നല്ലോം പൂതിയായിരുന്നു പോവാൻ
അതെ ഹൊ എന്റെ ജേഷ്ത്തിക്കതാ ഓൾക്ക് എപ്പളും ഓള്പറയും ളഅമ്മോസൻക്കങ്ങനെ പൊറത്തെറങ്ങണതൊന്നും ഇസ്ട്ടല്യാ അപ്പകാരണം ഓള് പ്രസ് സ്വർണ്ണക്കടചേർന്ന് ഓൾക്ക് യൂണിഫോമ് അത്പോലെ ഫീസ് ഫീസൊക്കടക്കും ഒക്കെ കയ്ഞ്ഞി ട്ടാണ് അയ്‌ന്റെഷാണ് ഓൾക്ക് കല്യാണം വന്നത് പിന്നവ് ട്ട് പോയി ഒര് കെ കല്യാണം കൈ പഠിക്കാനൊക്കെപറ പിന്നെ അവട്ത്തെ താല്പര്യോം ഇതൊക്കെ നോക്കണ്ടെമ്മള്
ഉം ഇവിടെ അതേമാതിരിതന്നെ എന്റെ ഹസ്ബൻഡും വേറൊരാളും പോലും ട്ടിൻസാണ് അപ്പൊ ഞങ്ങള് രണ്ടാളേം ഒപ്പംകല്യാണം കയ്ച്ചോട്ന്നപ്പൊ ഒ ഓൾക്കാണെങ്കി പഠിക്കാൻ തീരതാല്പര്യല്ലേനു ഓളൊരു വട്ടം പത്താംക്ലാസ്സില് തോറ്റ്ട്ട് പിന്നെ രണ്ടാംവട്ടം എഴുതിഎട് ജസ്റ്റ് പാസായതാണ് ഏഹ് അപ്പപിന്നെ ഓൾ ക്ക്‌ പോകാൻ തീരതാല്പര്യല്ലേര്ന്നു എനി എനിക്കാണെങ്കി അത്യാവശ്യം നല്ല മാർക്ക്ണ്ടായ്നു അന്നന്നേ ത് പിന്നെ ഫസ്റ്റ്ക്ലാസൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പോണംന്നുണ്ടായിന് ആ അപ്പൊ ഇവിടെ എല്ലാരും ഇങ്ങനെയാ ഒരാള് പെരേലിക്കാ ഒരാള് പോവാറിയുമ്പളെ ആഹ് വീട്ടേര് ഒന്നും വല്യോര് താല്പര്യല്ലേര്ന്നു അപ്പൊ പിന്നെ ന്റെഹസ്ബന്റോ ആ എന്റെ ഹസ്ബന്റിനോട് അ കാരണം ഇനിയിപ്പോ എത്ര ഞമ്മള് എല്ലാം ചെയ്തേച്ചിട്ട് പോയാലും പുറമേ നിന്ന് പറയണര് എന്താ പറയാ ഒരാളെ നേരം വെളുത്ത് മാറ്റിപ്പോവും മറ്റേയാള് വീട്ടില് പണിയെടു അതല്ലേ പറയാ
പറയാതെ അതന്നെ
അപ്പൊ പിന്നെ അന്നൊക്കെ ആകാലത്തൊക്കെ പിന്നെ മറ്റുള്ളവരെ എന്ത് പറയുന്നു പേടിച്ചു ജീവിച്ചിരുന്ന ഒരു കാലല്ലെ
കാലേയ്ര്ന്നു അഒക്കെ ശരിയെന്നേണ് ഇപ്പ പിന്നെ അതൊന്നുംല്ല ഇപ്പ എല്ലാരും പഠിക്കാൻ പോവാനാട്ടോ പറയാ
ഉ
അല്ല ചെലോരുണ്ട്ട്ടോ അയ്ല്
അപ്പൊ പിന്നെ പോയില അങ്ങനെക്കെയ്ട്ട്
ന്ന ൻ ന്താണ് പിന്നെപ്പോ ഒന്നിനും പിന്നെ വേറെ ഒന്നിനും പോയിട്ടുണ്ടാവൂലലെ
ഇല്ലല്ല്യ പിന്നെ ഒന്നിനും പോയില്ല പിന്നെ പറഞ്ഞ മാതിരി ഒരു കുട്ട്യാഹി രണ്ട് കുട്ട്യായി അങ്ങനെ ഇനിപ്പോ പോയിട്ടുണ്ടായിനെങ്കിലും ചെലപ്പോ അന്ന് മുയുവനാവുല്ല പ്ലസ് ടു ഒക്കെ പരീക്ഷ എഴുത്ണ ടൈമായപ്പോത്ത്ന് ഏ ഗർഭിണിയാവും ചെയ്തുക്ണു
ചെയ്തൂലേ
ആ അന്ന് പത്താം ക്ലാസ് വരെ ന്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പ ഇരത്രണ്ട് വർഷായി
അതേല്ലേ
രണ്ടായിരത്തി നാല് ലേയിര്ന്നു ഞാന് എസ്എസ്എൽസി കഴിഞ്ഞത്
ഊം ആ എസ്എൽസി മാർച്ചില് കഴിഞ്ഞു മെയ്ലെന്നെ ഏഹ് കല്യാണം ഒണ്ട് ഏപ്രിൽല് ഏ നികാഹയ്ഞ്ഞു മെയില് കല്യാണോം കയ്ഞ്ഞു
ആണോ
പിന്നെ അങ്ങനെഅങ്ങനെ പിന്നെ കുട്ടിയൊക്കെ കൊറ്ച്ച് വൽതായിട്ട് ഇന്നോട് പറഞ്ഞു വാണെങ്കി പൊയ്ക്കോന്നൊക്കെ
ഉം
അപ്പൊ പിന്നെ അയ്നോട്ള്ള ഒര് ട്ടച്ചൊക്കെ അങ്ങട്ട് പോയീലേ
പോയി അതെ അതെന്നെ ഞാൻ ഇത്തിന്റെ ഇവിടെന്ന് പാെയ്ക്കോളെ മാ ഇവ്ട്ന്നാരും അയ്ന് പഠിക്കാനൊന്നും പോയിട്ട്ണ്ടായ്ര്ന്നില്ല പക്ഷെ മൂത്തച്ഛന്റെ മോള് ന്റെ ഇന്നെകാട്ടിലും വയസ് ഉള്ള കുട്ട്യേയ്ര്ന്നു പക്ഷെ ഓളൊന്നും കല്യാണം കയ്ഞ്ഞീന്നില്ല അവളൊക്കെ പഠിക്കേയ്ര്ന്നു
ആ
ആ നാലഞ്ചയസറ്റെ വിത്യാസണ്ടായ്ര്ന്നു ഞാനും ഓളൊക്കെ ചോളംന്ന്ന്ന് പറ്ഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടില്ല ഓലൊക്കെ പഠിക്കാണ് അപ്പ ഇബട്ന്ന് ഓല് പഠിക്ക സംഭവിക്കാേന്നൊക്കെപ്പ ഈതൊക്കെണ്ട് കേക്കുംമ്പ ഞമ്മ അന്നൊക്കെരു ചമ്മ അയ്നൻ സമാ മറുപടി പർഞ് കൊടുക്കാ
ആ ആ അന്ന് അന്നൊക്കെ അങ്ങനെക്കെ ഓരോ സാഹചര്യങ്ങളല്ലേ
ഉം
ഇപ്പ പിന്നെ കുട്ടികൾക്കോന്നും ഇരുപതും ഇരുപത്രണ്ടെന്നായാലും കല്യാണം വാ
കല്യാണം വേണ്ട അതെന്നെ അത് കാര്യം തന്നെ എന്റെ അനിയത്തി. എന്റെ ഉമ്മടെ ധൃതി കാരണട്ടോ ഞങ്ങടെ കല്യാണം. എന്റെ ഏട്ടത്തി എപ്പോഴും പറയും. ഇജ് വേഗം ഉണ്ടായ കാരണാണ് ഇന്റെ പഠിപ്പും കൂടും പോയത് എന്ന്. ഞങ്ങള് രണ്ടാളും ഒന്നര വയസ്സിന്റെ വ്യത്യാസവുള്ള ഓളെക്കാട്ടിലും വലുപ്പം തോന്നും. ഞാനെയിരുന്നു അന്നും അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ അപ്പൊ പോകുമ്പോ. അത് ഞാനാണോ എന്ന് ചോദിക്കും എപ്പോ. പക്ഷെ ഓള് അത്ര താടിയൊന്നും. തായിഞ്ഞില്ല എന്താണ് ഞാൻ ഓളെ. വേഗം കെട്ടിച്ച് അന്നൊക്കെ പേടിയല്ലേ പ പത്താം ക്ലാസ്സ് കഴിയുമ്പോ. ത്തിന് വേഗം കെട്ടിക്കട്ടെ അങ്ങനെ ഒരു ഇതുള്ള ചിന്തപ്പാടുള്ള ആൾക്കാരല്ലേ. ഉം നിങ്ങൾക്ക് പരീട്ടീനെ അതെ പതിനെട്ട് ആയിപ്പേത്തെന്ന് ഓളെയും കൊടുത്തു.
ഉം എന്തേലൊക്കെ പഠിച്ചു ജോലിക്ക് പോകണന്നുണ്ടായിട്ടില്ല എന്നാലും നമ്മള് കുട്ടികൾക്ക് എന്തായാലൊക്കെ പറഞ്ഞ് കൊടു
പറഞ്ഞു കൊടുക്കണെങ്കി അതെന്നെ.
ഞമ്മക്കറിയണ്ടേ ഇതിപ്പോ ഒന്നും ഞമ്മക്കറിയില്ല. ഇന്നോട് എങ്ങാൻ ചോദിക്കുമ്പോ ഞാൻ എന്റെ മക്കള് ചോയിച്ചപ്പോ പറയാ അതൊക്കെ അറിയാ പിന്നെ ഞാൻ ഇപ്പ ഇവടെ നിക്കോ ചോയിച്ച്.
ആഹ് ഞാൻ എന്റെ കുട്ടികളോടന്നെ ഞാൻ പറയും നല്ലാം കേ ശ്രദ്ധിച്ച് ക്ലാസ്സിലിരുന്നോളോണ്ട് എനിക്ക് ഇപ്പ ഇങ്ങളെ ഇംഗ്ലീഷിന്റെ അർത്ഥം ഒന്നും ഇക്ക് പറഞ്ഞു തരാനൊന്നും കറിയില്ലാ ട്ടോ. വല്ല്യാൾക്ക് പിന്നെയും പഠിപ്പിക്കാൻ അങ്ങനെ രണ്ടാമത്തോൾക്ക് പിന്നെ കാനം കൂടുതല് നിൽക്കേണ്ടിവന്നത് ചെയ്യും.
ആഹ് ചെല കുട്ടികള് അങ്ങനെയാ.
പെൺകുട്ടികളോള് ഓള് പഠി പഠിക്കാനിട്ടല്ല പക്ഷെ ഒന്നൂടെ ബാക്ക് ക്കാണ് പിന്നെപ്പഴാണ് അപ്പൊ പിന്നെ ഓൾക്കൊരു നോട്ടവും ഇതൊക്കെയുണ്ട് പത്താം ക്ലാസാണല്ലോ എന്നുള്ള ര്
ഉം പിന്നെ ചിലേ കുട്ടികൾക്ക് പഠിച്ചാല് എന്റെ മോളൊക്കെ അത്യാവശ്യം നല്ലാം പഠിച്ചു പക്ഷെ പരീക്ഷ ഒരു ഭയങ്കര പേടി അതോടുകൂടി പകുതിയും അങ്ങട്ട് പോവും
പോവൂല്ലേ
ആഹ പിന്നങ്ങ് പിന്നെ ഓളെ പറഞ്ഞിട്ട് കാര്യില്ല എനിക്കാ അങ്ങനെയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് കുറ്റപ്പെടുത്താനും നിക്കൂല കൊറേ പഠിച്ചാലും അതിന്റെ പകുതിയെ മാർക്ക് കി കിട്ടുള്ളൂ അങ്ങനെയായിരുന്നു
ആഹ എന്നാ ശരിട്ടാ
ആഹ